ഹലോ ഹലോ നമസ് കാരം പറയൂ
നമസ്കാരം എന്തുണ്ട് വിശേഷം
ന്താ നല്ലത് ചായകുടിയൊക്കഴിഞ്ഞോ
ഓ ചായകുടിയൊക്കഴിഞ്ഞു ഇപ്പ മക്കളൊക്കെ സ്കൂളി പോയിതാ ഇപ്പൊ ഓരോ പണിയിലാണ് അവിടെ എന്താണ് ചായകുടിയൊക്കെഴിഞ്ഞോ
ആഹ് ചായകുടി കഴിഞ്ഞു അതാ ഫ്രീയാണ് ഇന്ന് വർക്കില്ല വർക്ക് ഒരു മഴക്കാലായതു കൊണ്ടേ
ആ ഓക്കെ വർക്കൊക്കെ കൊറവാണോ
എ എന്താ എന്താ കേക്കുന്നില്ല
വർക്ക് കൊറവാണോ ചോയ്ക്ക്യ മഴ ആയതുകൊണ്ടന്നെ ആഹ് മഴ ഇപ്പൊ നാലൂസായിട്ട് ഇവിടെയൊന്ന് കൊറവാണ്
അതെ അതെ ഇവിടെ ഈ കറണ്ടിന്റെ ഇഷ്യൂ ഏഹ് ഇന്നലെ മരം വീണട്ടേ കറണ്ടിന്റേം കേബിളിന്റെയൊക്കെ ചെറിയ ഇഷ്യൂണ് ആഹ് അതെ അതെ
ആയ് ശരി. ആ എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ?
ഇഡ്ഡളി.
ഇഡലി ഓ ശെരി എന്താ ഇഷ്ടാണോ ഇഡ്ലി എന്നും? പിന്നെ എന്താണ്ടാവാറൊക്കെ രാവിലെ
ആ കാലത്ത് ദോശ ഇഡ്ലി അങ്ങനൊക്കെ. ഇപ്പ എപ്പോഴും ഇങ്ങനെ ഒരേ ഫുഡ് കഴി കഴിക്കുമ്പോ വല്യ ഇതില്യ ഏ എന്നും ദോശ എന്നും ഇഡലി അങ്ങനെയാവു
അതെ അതെ ഒരു വെറൈറ്റി ആരാ ആഗ്രഹിക്കാ ത്തല്ലേ?
ഏ വെറൈ
ഓ വെറൈറ്റി ആരാ ആഗ്രഹിക്കാത്തന്ന് പറയാ വീട്ടില് വീട്ടില് പറ ഉമ്മീനോട് പറ
അതെ അതെ ഉമ്മയല്ല വൈഫാ വൈഫാ കുക്കിങ് ഉം ഉം ഉം.
ആ വൈഫിനോട് പറഞ്ഞാതി ല്ലോ വൈഫിന്റെ കൂടെ ഒന്ന് അടുക്കെ കിച്ചൺല് കേറിയാതി
അതെ അതെ ആ സഹായിക്ക്യാറൊക്കെണ്ട് ഉം അതെ അതെ
അതെ ഉം പിന്നെ എന്തൊക്കെയാണ് അ അവിടെ വിശേഷങ്ങളൊക്കെ അവ്ടെ അടു ക്കെങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ണ്ടോ?
കൃഷികള് കൊഴപ്പില്ല. ഇപ്പ എന്നാന്നറിയോ ഇപ്പ മഴക്കാല ല്ലേ. ഞ്ഞി ഇവിടെ വെളവ്. ഇവടെ അയ്‌ന് കണ്ടം പൂട്ടിയിട്ടൊക്കെ ടൈം എടുക്കും. രണ്ട്, മൂന്ന് മാസം ടൈം എടുക്കും. ഇപ്പൊ മെയിനായിട്ട്. ഈ ഇവ്ടെ മാമപ്പ രണ്ട് പോ പോത്തും കുട്ടികളെ വാങ്ങീണ്ട്. അതാവുമ്പോ
ആഹ്. അ ശരി ആ തിന്നെ മുന്നേ ഇണ്ടായിരുന്നോ വീട്ടില്?
ആ വീട്ടിലിണ്ടായിര്ന്നില്ല.
ആഹ് സാട്ട അതിന് നല്ല ഇതൊക്കെ വേണ്ടേ പുല്ല് അവർക്കായിട്ടൊരു പുല്ല്
നമ്മള് എന്റെ വീട് അതെ അതെ. എല്ലാം ണ്ട അവ്ടെ നമ്മക്ക് എങ്ങനെയാ എന്റെ വീട് കറക്റ്റ് ഭാരതപ്പുഴയുടെ അടുത്തായിട്ടാ കറക്റ്റ് വീട് വരുന്നെ.
ഓ ആയ് ശരി.
പാടണ്ട്. പിന്നെ ഒര പൂരം നടക്ക്ന്ന അ ണ്ട് അപ്പൊ ഏറ്റവും ലാസ്റ്റ് വീട് നമ്മടെ വീടാ ഇവടെ ഇവടെ നേരെ മുന്നിലായി ഒരു ഷെഡ് ഒക്കെ കെട്ടിട്ടുണ്ട് ഞങ്ങള് വീടിന്റെ അവിടെണ് ഇപ്പോ ഇവരെ വളർത്ത്ണത് അവിടെണ് കാലത്ത് നീറ്റ് കാലത്ത് കൊറച്ച് നേ ആഹ് രണ്ട് നേരെ കാലത്ത് നീറ്റ് ഒന്ന് പൊറത്ത് പോയി കെട്ടിട്ട് ഇട്ടാതി വല്ല്യ റിസ്കൊന്നുല്ല
വല്ല്യ റിസ്ക് ഒന്നുംല്ല ആഹ് അതെ മെച്ചള്ള പരിപാട്യാണേ നമുക്ക് അത് ആഹ് അതിന്റെ പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റ്യാണെങ്കില് നല്ല പരിപാടിയാ
അവര്ക്ക് നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊഴപ്പല്ലാതെ അങ്ങനെ പോയി കഴിഞ്ഞാസെറ്റാ പിന്നെ ഇപ്പോ നല്ല വെലയാ വെ മ- വിറ്റ്ലൊക്കെ നല്ല വെലയാ ഒര് ഒര് ചെറിയ പോത് ത്തുംകുട്ടി എന്ന് പറയുമ്പോ തന്നെപ്പൊ പതിനേഴ് രൂപ പതിനെട്ട് രൂപയക്കെ കൊടുക്കണം അത് മാർക്കറ്റിൽ ഒന്ന് വില കുറഞ്ഞാല ക്കും ആകാൻ പറ്റ റ്റൊള്ളു
പറ്റുവൊള്ളൂ അതിപ്പോ നല്ല വെ ലയാണല്ലേ ആഹ് അതെന്നെ പിന്നെ എന്താ വൈ പിന്നെ ചെടികളോടൊക്കെ ഇഷ്ടമൊണ്ട്
ചെടികളോട് പറഞ്ഞാ വൈഫിനും ഒന്നിനും നേരല്ല
ആ ബിസി വർക്ക്നെ ഉണ്ടോ വർക്ക് പോന്നുണ്ടോ
വർക്കില്ല വർക്കില്ലാതെ തന്നെ ഇഷ്ടം പോലെ ജോലികളാ വീട്ടില്
ആ ഇഷ്ടം പോലെണ്ടല്ലേ അതെ പിന്നെ ഇഷ് ഇഷ്ടപ്പെട്ട
അടുക്കളയിൽ ഉം അതെ അതെ അതെ ഞാനൊള്ള സമയത്തൊക്കെ ഞാൻ ഹെൽപ്
ആഹ് അതെ ആ അതെ അതെ വാഷിംഗ് മെഷീനൊക്കെ ഒണ്ടോ വീട്ടില്
ഇല്ലില്ല വാഷിംഗ് മെഷീൻ ഇല്ല ഞങ്ങള് കൊറേയൊക്കെ അമ്മ പൊഴയിലൊക്കെ പോവും പിന്നെ പൊഴയിലൊക്കെ പോയി തിരുമ്മാനൊള്ള സ സൗകര്യം
ആഹ് ആ പൊഴയിലൊക്കെ പോവാണെങ്കില് പെട്ടെന്ന് തിരുമലൊക്കെ തീരും അതായത് പിന്നെ അലക്കണതൊക്കെ അങ്ങനെ അടുത്തൊക്കെ ഒരു പൊഴയോ കൊളൊക്കെ ഉണ്ടെങ്കില് നമ്മള് അങ്ങനെ കൊണ്ടുപോയാല് മൊത്തം ആ നല്ല ഈസ് ത്തിയായിട്ട് നമ്മുക്ക് ചെയ്ത് പോരാൻ പറ്റും
പിന്നെ കൊറേഒക്കെ പിന്നെ വീട്ടില്
അതെ ആ തിരുമ്പൂല്ലേ ആഹ് തൊട്ടടുത്ത് തന്നെയാണോ ഭാരത പുഴ
ആഹ് അടുത്താണ് ലാസ്റ്റ് വീടാ
ആ അപ്പൊ പിന്നെ നമ്മക്ക് വെള്ളൊക്കെ അധികം വര അതായത് നമ്മള് പിന്നെ മഴയൊക്കെ അധികമാവുമ്പോ നിങ്ങക്ക് പ്രശ്നല്ലേ
തറവാട്ടിക്ക് മാറി താമസിക്കുക ചെയ്യുന്നേ മഴ നല്ല നിക്കു നിക്കുവാണേ ഞങ്ങള് തറവാട്ടിൽ പോവും അങ്ങനെ വാടകക്ക് ശരിക്കും വാട നല്ല മഴയൊക്കെ ആകുമ്പോൾ ശരിക്കും വാടകക്ക് പോകേണ്ട ഒരു സാഹചര്യം ചെറിയ കൊച്ചുങ്ങളാ പിന്നെ ഈ മരങ്ങളൊക്കെ ചുറ്റും മരങ്ങളൊക്കെ ക്കെണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഞാനിപ്പോ അടുത്ത് ഇവിടെ അടുത്തായിട്ടൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അത് ഇപ്പൊ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ലൈഫിന്റെ പദ്ധതി ഒക്കെ മൊത്തത്തില് നി പേടിച്ചൊരു അവസ്ഥയെ
അതെ അതെ സ്ഥലം വേറൊരു സ്ഥലത്ത് നോക്കില്ലേ അതാവും ഏറ്റവും ബെറ്ററ് കാരണം നമ്മളിത് മഴ ഇപ്പൊ എങ്ങനെയായാലും വർഷത്തിലൊരിക്ക ഇണ്ടാവണ സംഗതിയല്ലേ അതേത് തെരക്കാ വരികാന്ന് പറയാൻ പറ്റുല്ലാ ഏഹ് അപ്പോ ഓവറ് മഴ പെയ്യുമ്പോ നമുക്ക്‌ ടെൻ ഷനാവുവേ മക്കളക്കെ ഇണ്ടാവുമ്പോ നമ്മളെ കാര്യമല്ല ചെറിയ കൊച്ച്ങ്ങളായിട്ട് പെ ട്ടെന്നെന്തെങ്കിലും നമ്മള് ചെലപ്പോ ഒറങ്ങി കെടക്കുന്ന ടൈമിലൊക്കാവും അപ്പോം പറയാൻ പറ്റുലല്ലോ അതുകൊണ്ട് ഏറ്റവും ബെറ്ററ് ചെയ്യുന്നതാ നല്ല സ്ഥലൊക്കെ വാങ്ങി ഏഹ് ഒന്ന് ഇതുപോലെ അല്ലാത്തെ ഒന്ന് സേഫായിട്ടുള്ള സ്ഥലത്തിലേക്ക് മാറാവൂല്ലേ നല്ലേ
അതെ അതെ അതെ സേഫ് ആയിട്ടുള്ള സ് സ്ഥലം തന്നെ നമ്മടെ തറവാടിന്റെ ഭാഗം കൊറച്ചൂടി മോളിലേക്കായിട്ടാ സെന്ററ് ഏഹ് മെയിൻറോ ഡു പോലുള്ള സ്ഥലത്തായിട്ടാണ് വാങ്ങിക്കണെ അത് കാരണം വല്ല്യ കൊഴപ്പില്ല ഇത് നമ്മള് ഉള്ളേ ആവു ആരുന്നേ ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ അതെ അതെ അതെ
ത്തിനൊക്കെ പ്രളയത്തിനൊക്കെ ആകെ വെള്ളം കേറി വീട്. വീടിന്റെ പകുതി വരെയൊക്കെ വെള്ളം കേറി. ഞാ ആദ്യം ഭാരതാപ്പുഴേന്നാ. എല്ലാ വർഷം കേറില്ല പക്ഷേങ്കില് പ്രളയത്തിന്റെ ടൈമിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ട്ടി. ഞങ്ങള് കൊറെക്കെ വീട്ടില് നിന്നു പിന്നെ നമ്മുടെ പഞ്ചായത്തില് മെമ്പറൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ ക്യാമ്പയിൻല്ക്ക് മാറ് താമസിച്ചോ അധികം ഇവിടെ നിക്കണ്ടന്ന് പറഞ്ഞു. ഞങ്ങള് വെള്ളം കേറുമ്പോ മാറിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങള് പോയൊന്നുല്ലാട്ടോ നാട്ട്ല് ഞങ്ങൾടെ തൊട്ടപ്പുറത്തുള്ളവരൊക്കെ ഓരോ സ്ഥ സ്ഥലക്ക് മാറി വീടുകൾക്കായാലും അവ കുടുംബക്കാരുടെ വീട്ടിക്കായാലും ക്യാമ്പിൽ മാറി അവരൊക്കെ മാറി താമസിച്ച് ഞങ്ങള് പിന്നെ വെള്ളൊക്കെ വന്നപ്പോ മെ ല്ലെ ചുറ്റും വെള്ളം കണ്ടപ്പോ പിന്നെ മല്ലെ മാറി ഡ്രസ്സൊക്കെ എടുത്തു കൊർച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. കൊറെക്കെ മാറ്റി പക്ഷെ നമ്മളെ ഈ പഴയ ഒരു പത്തിരുപത് കൊല്ലം പഴക്കുള്ള വീടാ ഓടി ഇട്ട വീടാ അപ്പൊ അത് അത് ഇതുപോലെ ഈ പട്ടിക നമ്മുടെ കട്ടല അതുപോലെ കട്ടല ചുമര് അങ്ങനെ ഇതൊക്കെ മരത്തി തിന്നല്ലേ കട്ടല വാതിലൊക്കെ അതൊക്കെ ചെതല് പിടിച്ച് അയ്യോ ഒരാഴ്ച തറവാട്ടിലേ ഞങ്ങള് താമിച്ചത് ഞങ്ങള്ൾ ക്യാമയിലേക്ക് പോയില്ല
ആ ഏ ഓക്കെ അത് ഇനിയിപ്പോ അതെന്താറിയോ അവരൊക്കെ വന്ന് പറയുമ്പോ അത് - - പെട്ടെന്ന് ചെയ്യണാവും നന്നവാ അതായത് ക്യാമ്പിലോട്ടോ അ കുടുംബക്കാരെ വീട്ടിലോട്ടോ അങ്ങനെയൊക്കെ എന്തും സംഭവച്ച് കഴി ഞ്ഞ് പിന്നെ നമ്മള് അവര് പറഞ്ഞിട്ടും പോയില്ല എന്നുള്ളത് വരരുത്
ഞങ്ങൾ ഒരുപാട് രക്ഷാപ്രവർത്തകരൊക്കെ വന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോ എല്ലാം ഒതുങ്ങി സെറ്റായി അവര ക്കെ വന്നൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വീട്ടിൽ ചെന്ന അപ്പൊ മൊത്തം ചതലി പിടിച്ച് ച കട്ടല വാതില് മൊത്തം ചേതൽ പിടിച്ച് നാശയി അടിഭാഗം മൊത്തം കട്ടലിന്റെ കട്ടിലിന്റെ അടി നമുക്ക് കട്ടിലൊന്ന ഇപ്പ എടുത്തിട്ട് പെട്ടൊന്ന് വര ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് കട്ടിൽ മൂന്ന് കട്ടിലൊക്കെ എടുത്തിട്ട് പോവാ പറഞ്ഞ എളുപ്പല്ല പിന്നെ പാടും ചളിയ മൊത്തത്തില്ൽ പെനഞ് അതൊന്ന് ആലോക്കാൻ വയ അ ത്ആചിക്ക്പോ അങ്ങനൊരു
ആ രണ്ടായിരത്തി പ പതിനെട്ടിലാവൂലേ അത്
അതെ അതെ അയ്യോ
ആഹ് അതല്ല നമ്മളെ ഫസ്റ്റ്പ്രളയം ആ ഓ ഇനി അങ്ങനെ വരാതിരിക്കട്ടെ എ എന്റെ പേരിണ പെറ്റന്ന് സേഫ് ആയിട്ട് സ്ഥലത്ത
കാണ ഇത് സാധനങ്ങളൊക്കെ മാറ്റി നമ്മൾ വന്ന് നോക്കുമ്പോ വീടൊക്കെ
ആ അതേല്ലേ ഓ പിന്നെ പിന്നെ ഇപ്പോഴും അങ്ങിട്ട് ആ വീട്ടിൽ തന്നെയണ താമസിക്കണ വേ വേറെ എന്തെങ്കിലും പണി ചെയ്തോ അവിടെ
നമ്മുടെ ഗവൺമെന്റ് ന്റെ ഭാഗത്തുനിന്ന് ഒ ഇത് ഒന്നിന്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്പ്
മ് ഹും അതെ അതെ അത് നോക്കണ്ട ഇല്ലല്ല പിന്നെ അതല്ല പുറത്തൊക്കെ പോവാറുണ്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫിലി ഏത് ഫിലിംമാ ലാസ്റ്റ് കണ്ടേ
സിനിമ ലാസ്റ്റ് കണ്ടത് ഞാന് അതിരടി എനിക്ക് ടോവിനോ ഞാൻ ടോവിനോ ഫാന ടോവിനോൻക്ക് ആ നല്ല നല്ല സിനിമ നല്ല സിനിമ എനിക്ക് എനിക്ക് നല്ല ഇഷ്ട്ടായി നമുക്ക് ഒരു സാധാരണ കുടുംബ ത്തിലെ ഒരു പയ്യൻ കോളേജിൽ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ അതിന്റെ ഇടയിൽ വരുന്ന കുറേ കാര്യങ്ങള് നല്ല രസാ അതില് ടൊവിനോ വില്ലനായിട്ടാ അതെ അതെ ടൊവിനോ വില്ലനായിട്ടാ അതെ വില്ലനായിട്ട്ന്ന് പറയുമ്പോ ഇല്ലയെ മറ്റേ വലിയ സിനിമയിലത്തെ പോലത്തെ ഒരു വില്ലൻ നമ്മുടെ നാട്ടിൽ നാട്ടും പുറത്തുള്ള ചേ തെമ്മാര തെന്ന പേരില് കുട്ടൻ എന്ന പേര് അയ്ല് കാരക്റ്റരുടെ പേരിൽ കുട്ട ട്ടെന്ന് നല്ല രസാ ആ ഉത്സവത്തിന്റെ ഇടേൽ ഇങ്ങനെ പാട്ടും ഗാനങ്മേളേൊക്കെ ആയിട്ട് നല്ല രസ ആഹ് കോളേജും ആഹ് കോളേജ് നാട്ടുകാരായിട്ട് വ ഇങ്ക്
ആ ദൃശ്യം കണ്ടോ ദൃശ്യം
ദൃശ്യം ദൃശ്യം ത്രീ എനിക്ക് വല്ല്യ താൽപര്യം ഇല്യ ഫസ്റ്റും സെക്ക ക്കെ ഒന്നുകൂടെ നല്ലതന്ന് തോന്നി എനിക്കത് എനിക്കത് കഥ താല്പര്യം കഥ താല്പര്യ ഇല്ല സംഭവം കഥ നല്ല രസ പക്ഷെ പടം എ എന്തോ എന്തോ ഒരു കൊറവ് പോലെ തോന്നി ഈ ക്ലൈമാക്സ് ഭാഗൊക്ക ആവുമ്പോ എന്തൊക്കെയ എവിടെ ആ എവിടെയൊക്കെ ഒരു ഇത്
ആ അതെ ഇല്ല ഇനി അർത്ഥ പാർട്ട് വരുന്നുണ്ടോ അങ്ങനെയാണോ അത് ഇ സ്റ്റോപ്പ് ക്ലൈമാക്സ് ഒക്കെ ആ ആ എന്നാ അതാവും
താല്പര്യായില്ല ഇന്റർവല്ല് വരെ ഇന്റർവല്ല് വരൊക്കെ ഇന്റർവല്ല് വരെ ഇത് രസായിട്ടോ നമ്മളിത് എന്താവും എന്താവും എന്നുള്ളൊരു ഇതിലങ്ങായിരുന്നു പിന്നെ ക്ലൈമാക്സ്‌ ഒക്കെ ആകെ കൊണ്ടയാണ്ട് കൊയച് ഞാൻ കൊറച്ച് ഞാൻ കൊറച്ചു സിനിമാ ഭ്രാന്ത് കുറച്ച് സിനിമാ ഭ്രാന്ത്ള്ള ആളാ ട്ടി മലയാള സിനിമയിൽ പിന്നെ നല്ല നല്ല ആക്ടർമാര് ഇങ്ങനെ ഏതാ ഫേവറേറ്റ് നടൻ ടോവിനോ തോമസ് ടോവിനോ മുന്നേ മുന്നേ ദുൽക്കർ ആയിരുന്നു പിന്നെ ദുൽക്കർ പിന്നെ കുറെയോക്കെ ങ്ങനെ കൊറെക്കെ ഇങ്ങനെ സിനിമകളിൽ ഒതുങ്ങി ഒരുവിധം ദുൽഖർ അഭിനയിച്ച പടങ്ങളിലൊക്കെ ഒരുവിധം അഭിനയിച്ച പടങ്ങളൊക്കെ നല്ല നല്ല സിനിമകൾ നല്ല നല്ല ക്യാരക്ടർ നല്ല കഥ എല്ലാം ഒക്കെയാണ് അതുപോലെ തെ രും ഈ ടോവിനോ തോമസും നല്ല തെരഞ്ഞെടുത്ത് നല്ല കഥകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഓര പടങ്ങ ആക്ട് ചെയ്യ ഞാന് ആദ്യം ആ അവന്റെ പടൊക്കെ വന്ന് കഴഞ്ഞാൽ ഞാൻ ആദ്യം പോയി കാണും അങ്ങനെ എനിക്ക് സിനിമാപരാന്ത് നല്ലണ്ട് ആ എനിക്ക് സിനിമാപരാന്ത് നല്ലണ്ട് എനിഷ്ടപ്പെട്ട ആൾക്കാരെ ചെയ്യാൻ കാണ അനെ
ആഹ രസാണല്ലോ നിങ്ങൾക്ക് പിന്നെ ഇപ്പോഴും പോവാ നമ്മള് പോലെ ഒന്നല്ല
നാ എപ്പോഴും ഒന്നും അങ്ങനെ പോകാനൊന്നുമല്ലേ കല് അയ്യോ അങ്ങനെ പറയല്ല കല്യാണം കഴിഞ്ഞാലൊക്കെ പോക്കൊക്കെ കണക്കാ കല്യാണം കഴിഞ്ഞ എളുപ്പല്ല വൈഫിനെ കൊണ്ട് പോകുമ്പോ വൈഫ് പറയ എന്താന്ന്റിയോ നിങ്ങള് ആ ആ പോയി കാണ് നിങ്ങൾ പോയി കണ്ടതിന് ശേഷം പോയാ മതി കാരണം കൊച്ചെങ്ങാനും കൊ കൊച്ചെങ്ങാനും കാരണം പറഞ്ഞ പിന്നെ അല്ലല്ല അങ്ങനെയല്ല കൊച്ചങ്ങാന കറഞ്ഞ എനിക്ക് എടുത്ത് പുറത്ത് പോവാലോ അപ്പോ അവള് ഫ്രീ ആയി നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാവും തല്ലാവും ഒരു പോണത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്
എന്ത്രയള
രണ്ടാൾ ഒരാള് യു കെ ജി ഒരാൾ ചെറുത ര
ആഹ് ആഹ ഓക്കെ ഓക്കേ പിന്നെ ഇന്നെങ്ങനെ അവിടുത്തെ കാലാവസ്ഥക്കെ മഴയുണ്ടോ
ആ മഴ കൊഴപ്പില്ല കാലത്ത് നല്ല മഴായിരുന്നു പിന്നെ മരമൊക്കെ വീണ് കേബിളും കറണ്ട് പൊഴയിൽ അത്യാവശ്യം വെള്ളാണ്ട് പിന്നെന്താന്നറിയോന്ന് തടയ അതൊട്ടടുത്താ അപ്പ താ തടയണ നറയന്തോറു ഇവരു ഷട്ടറു പൊക്കും, അപ്പൊ പിന്നെ വെള്ളം കാര്യായിട്ടൊന്നും അങ്ങനെവരില്ല. സംഭവം നല്ലതാട്ടോ തടയണള്ളത്.
ആ എട ടൈം ടൈമായിട്ടുണ്ട്.
അതെല്ലേ ഇനീ ഓക്കെ ഓക്കെ ഞാ ഓ ശരി ശരി ശരി.